ഹലോ ആഹ് കേക്കുന്നുണ്ട് ആഹ് കേക്ക്ണ്ട്
എന്ത് വിശേഷം പണിയൊക്കെ ചായപ്പണിയൊക്കെ കഴിഞ്ഞോ
ചായപണിയൊന്നും തൊട്ങ്ങീട്ടില്ല തൊട്ങ്ങട്ടെ ഇന്ന് ഞാറാഴ്ച്ചായതോണ്ട് ഞാൻ മടാച്ച് മടിച് രികാണ് വടെ പിന്നെ
കേ
മദ്രസ്കൊക്കെ പോയി. ഞാന് യോഗ ക്ലാസകെ കയിഞ് വടെന്ന്ങ്ങനിര്കാണ് അപ്പൊ ഫോണും തോണ്ടിങ്ങനിരികാണ് ഇണ്ടാക്കട്ടെ ദോശക്ക് മാവൂട്ട്യെച്ണ് അപ്പൊ പിന്നെ ദോശ എളപ്പ ചൂടാലോ കറിണ്ട് ആഹ് ഞ്പം ചൂടോട് ചൂടോ
സധാദോശ അന്ന കറിഇണ്ടേനും ആഹ് ഗ്യാസ്മ്മ ചുടും അടു പ്പതും കത്തിക്കും ചോറ അടുപ്പത്ത് വെക്കും ദോശ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റോക്കെ ആ ചോറടുപ്പത്ത് വെക്കും.
ഉം ഞാ വേറകൊക്കെ ണ്ടോ ങ്ങക്ക്
ആഹ് വിറക് കുർച്ചൊക്കെ ണ്ട് കഴിയുമ്പോ ഇങ്ങനെ ർ ഇപ്പം നാനവായതൊണ്ടേ ഉം ആഹ്
ചപ്പാത്തിന്റെ പണിയിലാണ് ചപ്പാത്തിക്ക് ചപ്പാത്തി
മ് മ്മളെ പറ്റിയല്ലോ ഒറ്റ തിന്നന്നെ ഞാ ണ്ടാക്കൂല ഇനിക്കുഷ്ടല്ല ഇഷ്ടല്ല മക്കളും തിന്നൂല
ആഹ് വടേ എണ്ണ പേര്ട്ടി കൊടുത്ത് അങ്ങനെക്ക ആകുമ്പോക്കെ പിന്നെയും മോനൊക്കെ തിന്നും ഓൽക്കും വല്ലാണ്ട് തല്പര്യന്നുല്ല പക്ഷേ റേഷൻ പീടിയെന്ന് അമ്മക്ക് കിട്ടൊല്ലോ
ആഹ് ആക്കൊത്തന്നെ അല്ലാർക്കൊക്കെ കൊടുക്കും ഹും ഞാനേ ന്റെ താത്താക്കും അവിടേള്ളെ ത്താക്കൊക്കേ ഷുഗറ്ള്ളോണ്ട് അങ്ങനെ ഓര്ക്കെക്കേ കൊടുക്കും. അല്ലാതെ കിട്ടുമ്പോ
ഇല്ല ഞങ്ങളത് മറ്റേ എ പി എല്ലാണ്. പ്രാശ്യം എന്താ അറീല നാല് പാക്കേറ്റ് കി ട്ടിട്ടുണ്ട്. അപ്പോ കൊറേ ആയി ചപ്പാത്തിക്കെ കഴിച്ചിട്ട്. ഞങ്ങള് അങ്ങനെ പൈസ കോടുത്ത് വങ്ങലൊന്നുല്ല റേഷൻ പീട്യേന്ന്ങ്ങനെ കിട്ടുമ്പക്കെ അഴിച്ചെങ്ങനെ ഇണ്ടാക്കും ആഹ് ഈ ചപ്പാത്തി ഇങ്ങനെ പറ്റൂല ചെലപ്പോ ചെലപ്പോ അടുപ്പിച്ച് ത് വുമ്പോ ഒരു വയറിന് ഒരു പ്രശ്നം വെരും.
ആഹ് ഇൻക്ക് വന്ന്ണ്. നെഞ്ഞ് ഭയങ്കരം നീറ്റ്ലാണ് ചപ്പാത്ത്യൊക്കെ തിന്നാല്. നെഞ്ഞീറും. ഗ്യാസിന്റെ ഇതെക്കും കറില ഞാ ഇണ്ടാക്ക അങ്ങനെ നോക്ക. ആഹ് പിന്നെ പഴമ്പൊരി അമ്മള് ഉണ്ണ്യപ്പ അങ്ങനെയൊക്കെ ചൂടുമ്പോഴോക്കേ ചപ്പ അങ്ങനെ ആട്ടപ്പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കാണ്ട അങ്ങനെ ഇണ്ടാക്കും. അല്ലാതെ പിന്നെ പൂരി ഇണ്ടാക്കും. അത് ഭൂരി ഉം ഉം ഇത് കഴിക്കും
ല്ല പൊരിച്ട്ക്ക്മ്പോ വേറെ ടേസ്റ്റ്ണ്ടാവോല്ലോ
രസണ്ടാവുലേ അത്റിയൂല പൊരിച്ചെടുക്കു ആത് ആഹ് ആഹ് അറിയൂല. പിന്നെ അയ്ക്ക് ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടായാല് എങ്ങെനെ
ഉച്ചക്ക് ഇന്ന് എന്താ സ് കറിയൊക്കെ വെക്കുന്നെ
കറി അവിടെ പപ്പാ ഇണ്ട്. അപ്പത് വെക്കണം പിന്നെ
ഉം
മീൻകാര വരോ നോക്കട്ടെ മീനിതിലെ വെരും ഉം ഉം ഭയങ്കര വെലേണ്.
ഇതിന്റെ എടക്കൊന്ന് കൊറ്ഞ്ഞില്ലേ ര്ന്നൊ. വത്തിക്കൊക്കെ നൂറ്
കോറഞ്ഞീനി
ആഹ് പിന്നേ കൂടി പോയിന്ന് വാങ്ങിക്കലൊക്കെ ഇണ്ട്. ഇന്നലേ ഞങ്ങൾക്ക് മെത്തലായിരുന്നു. ഇന്ന്പ്പോന്തന്നൊന്നും അറീല്ല
മറ്റെ ഇവടെ ഒരു ഒമ്പതണി ഒമ്പതെര ഒക്കെ ആവുമ്പോ വത്തുള്ളൂ
ആഹ് അതേ ഇവിടെ അങ്ങനെ തന്നെ ഉം ചെയ്യൊ
എന്നെ
ഡ്രൈവിങ്ങ് ഒക്കെ ചെയ്യോ
ഇല്ലല്ല. ഇല്ലല്ല ഞാൻ ചെയ്യാന്ന് പഠിച്ചാ നോക്ക്യോക്കേന പ വീണു. അതോട് പേടിച്ചു നിർത്തി ഉം ഇങ്ങൾ ഡ്രവെയ്യൊ
ഇല്ലല്ല ഞാൻ ആദ്യൊക്കെ ഓടിക്കേ രുന്നു. കല്യാണത്തിന്റെ ഒക്കെ മുന്നേ ആഹ് ഞങ്ങളെ ദൂര റോഡിലേക്ക് അങ്ങനെ മെയിൻ റോട്ടിലേക്ക് കൊണ്ടോയില്ലെങ്കിലും ഉൾറോട്ടിലൊക്കെ അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നിനി. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ മറന്ന് പിന്നെ ആ ഹസ്ബന്റിന്റെ വീട്ടിലാണെങ്കിൽ സ്കൂട്ടി ഇല്ല ബൈക്കാണ് ഇള്ളത്. അപ്പ പിന്നെ അങ്ങനെ അങ്ങനെ ഓടിക്കാതായി മാറന്നപ്പം പ പേടിയായിന് അയ്മ കേറാൻ. അതു മലെ അങ്ങെട്തായി വന്നിക്ക്ണെങ്കിലൊക്കെ അത് എയ് മായി കിട്ടീനി.
ഉം
ഇഷ്ടാണോ ഓടിക്കാന്
ആന് എനിക്ക് ഇഷ്ടാണ് ഹസ്ബന്റിനെ ഇഷ്ടല്ലാ ഓടിക്കാൻ പറ്റില്ല. ഇപ്പ ഇൻക്ക് പേട്യാണ്. അന്നാണ്ട് പേടിച്ചതാണ് ഞാന്. ആഹ് ഇങ്ങള്. ഇന്റെരു ആങ്ങളെ പഠിപ്പിച്ചെന്നേനി. അപ്പൊ ഓന് നാത്തൂന് പഠിച്ചോള് ലൈസൻസൊക്കെ എടുത്തു അപ്പ ഇതേമാതിരി ഇൻക്കും പഠപ്പിച്ചതാണ്. പക്ഷ അ പേട്ച്ച് ആ വീണ വികാൻ പോയപ്പളേ ശരോജിനി. ഇന്റെമോൻ നീച്ച വരാണ് അം ഉം ഉം
നീറ്റ് വരുമ്പോ തന്നെ കരച്ചില്ല ല്ലേ വര ഇവിട്ത്ത.
വരുമ്പോ തന്നെ കാര്യത്തില്ല ചിലന്ന് അങ്ങനെയാണ് ചിലന്ന് നല്ലൊരു ഉഷാറായിട്ട് കരുഞ്ഞീച്ച വരാ ആഹ് ആഹ് ആഹ് നിക്ക്ട്ടോ ആഹ്
ഒരു സർപ്രൈസ്
ല്ലോണം പാടി കാണിക്കാര വര
ആഹ് അതെ നേരത്തെ നീറ്റിണ്ട് മോൾ ചെലപ്പോളും എൻപത് മണിക്കൊക്കെ നീക്കുള്ളൂ ചെറിയണ്ട് മൂന്ന് വയസ്സായ
ആഹ് ഇൻക്കും മൂന്ന് വയസ ആയ ആൾ ന്നെണ്
ആഹ് ഇന്ക് മൂന്നേ സം തന്നെ ഏഴ് മണി ആയപ്പോ തന്നെ ആറ്റൾ നീച്ച വന്നാണ് മറ്റേത് എട്ടര എട്ട മു ബള നീക്കുള്ളൂ അങ്ങനെ പാടി നടക്ക അഹ് ഒരു സ അവര് ഒർക്ക് ശരിയാവാതെ നീക്കുമ്പോ ഒരു ജാതി ഒരു കൃർക്ക ണ്ട
ഓലെ എടുക്കേണ്ടി വരും ഓല്ക്കാതെ വേണ്ടി വരും അങ്ങനെ ഒര ഓര അങ്ങനെ നോക്കി നിക്കേണ്ടി വരും ഉം
ഒർക്ക് ശരിയാവാ നിക്കുബോ അങ്ങനത്തെ ഒരു പ്രശ്നം
തെളഞ്ഞു നീച്ചാൽ പിന്നെ അടുത്ത് ഭയങ്കര ഇതേക്കാരം ഓല് ഓലെ വൈക്ക് നടന്നോളും
ആഹ് അതന്നെ വീട്ടിൽ ആരൊക്കെ ഉമ്മകൊണ്ടോ
അങ്ങനവാടിക്ക് ആക്കീണോ
അംഗൻവാടിൽ ആക്കിയിട്ടില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞീണ് പക്ഷെ ഇവിടെ കുറച്ച് ദൂരാണ് അ വാടിലേക്ക് പോവാനേ
അഹ് ശരി ഞൻ ഒല ആ ഓൻ പോ പോവലണ്ട് മൂന്ന് വയസ് കഴിഞ്ഞ ജു മെയ്ക്കായി
ഇവിടെ ജൂണിലേക്കാണ് മൂന്ന് വയസായത് ആയിട്ടോ ഉള്ളൂട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ടീച്ചർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്
ഇപ്പൊ ആക്കിയ എന്താറയോ നമ്മള് എൽ കെ ജി ആക്കുമ്പോത്തിന്
അതെ അതെ ശരി ആണ് ഇന്റെ മോൻ ആക്കി മോനെ ഒരു കൊല്ലം അങ്കണവാടി പോയി സ്കൂളിൽ എൽ കെ ജി പോകുമ്പോ വല്ല്യ പ്രശ്നം ഉണ്ടായില്ല അന്ന് പിന്നെ പോ ഇന്നിപ്പോ മതിലൊക്കെ കെ ട്ടി തായോഡ് ഇപ്പൊ നേരെ റോട്ടിനന്നെ പോണോ ഒരുപാട് നടക്കാനുണ്ട് അവിടെ ആക്കി ഇങ്ങോട്ട് വന്ന് നമ്മള് പണിയെടുത്ത് കഴിയുമ്പോത്തേനും ഓര കൊണ്ടരാനായിണ്ടാവും
ശരിയണാ അതെ അഹ്
വണ്ടിയൊക്കെ സ്വന്തായിട്ട് ഇണ്ടങ്കിൽ ഒക്കെ കൊഴപ്പുണ്ടാവില്ല അയിൽ അങ്ങട് പോയാല് വെ എത്തും വെ ആക്കി കൊടുക്കയും ചെയ്യല്ലോ ഇപ്പൊ അങ്ങനെ മടിച്ചു നിക്ക ഓൾക് ഇഷ്ടണ്ടിട്ട അംഗൻവാടി പോവാ പോവാ എന്താ സംഭവന്നും അറിയലിണ്ടാവൂല്ല
അഹ് ഇവാൻ അങ്ങനെ തന്നെ നമ്മളേ അമൃതപൊടി പോകാൻ വാങ്ങാനൊക്കെ പോകുമ്പോഴേ ഒരിങ്ങനെ കണ്ട് ശീലണ്ടല്ലോ അപ്പൊ ഓർക് ഇഷ്ടേനോ ഉം കളിക്കാൻ കൊറ കണ്ട് പന്തിണ്ട് എന്താണ് സൈക്കിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടേ രണ്ട് മൂന്ന് ദിവസക്കെ കരഞ്ഞു ഇവൻ
ആണോ
പിന്നെ ഇവർ സീറ്റിംഗായി പിന്നെ ഇപ്പൊ ഗേറ്റിന്റെ അടത്തുമ്പ തന്നെ പറയും ഇജ്ജ് പോയിക്കോ പറയും ഉം റ്റാറ്റാ തന്നു അകത്തി കേറും
ഒറ്റക് തിന്നുല്ല ഒക്കെ ഞാൻ കൊടുക്കണോ
ഏഹ് ഇവാൻ ആദ്യം ഒറ്റക്ക് തിന്നെനു ഒറ്റയ്ക്ക് തിന്നാ ഇഷ്ടം ഒരു കല്യാണപരെ പോയാലും മണോ ഓൻ സ്റ്റൂളുന്തും
അഴി ശരി ഇവടെ ഞാൻ കൊടുക്കണം ഉമ്മച്ചിന്റെ കൈ കൊണ്ട് ഉമ്മച്ചിന്റെ കുട്ടിയല്ലേ ഞാൻ പിന്നെന്താ ഉമ്മച്ചിക്ക് തന്നാലന്ന ചോയിച്ചെ ന്നിട്ട് അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഓൾ പ ഒറ്റക്ക് തിന്നൂല അങ്ങനെ ഒറ്റക്ക് തിന്നാത്ത ആളെ അംഗൻവാടി കൊണ്ടങ്ങ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോന് പോയ സമയത്തുള്ള ടീച്ചറെ നല്ലൊരു സ്വഭാവയിരുന്നു. ടീച്ചർനെ കൊടുക്ക ചെയുനെ ഇത് ഇപ്പത്തെ എന്താ പാട അറിയില്ലല്ലോ മക്കള് തിന്നു കുടിക്കു ചെയ്യാത്ത കുട്ടികളെ കവിട കൊണ്ടുപോയി ഇട്ടിട് ഓല്ക്ക് ദേഷ്യം
അല്ല നോക്കും ഒരിക്കത് നോക്കണംന്നാണല്ലോ ഇവനൊക്കെ ഫസ്റ്റ്സ ചെന്ന തന്നെ വാരി കൊടു ത്തിന് അപ്പോ ഞാ പറഞ്ഞു ഓന ഒറ്റക്കനെ കഴിക്കും പറഞ്ഞു അപ്പോ പിന്നുള്ള ദിവസെ ഒറ്റക്കെനെ ഓൻ കയിക്ക തുടങ്ങി ഒരു വാരി കൊടുത്തക്കാണ് ടീച്ചറ് വാരി തേരുന്ന് പറഞ്ഞ ഭയങ്കര സന്തോ ഉമ്മച്ചി ടീച്ചർ വാരി തന്നു പറഞ്ഞാണ്ട് വരിണ്ട് സന്തോഷത്തില് അഹ് ഞാ ടീച്ചറോട് പറഞ്ഞു അവൻ ഒറ്റക് കഴിക്കും പിന്നെ വാരി കൊടുത്ത് ശീലമായി ഓൻ അയിനായിട്ട് നിക്കക്കുവല്ലോ ഓല്
അതെ അതെ ഇപ്പയിന് ഫുഡ് പോലും ഒന്നുംല്ലല്ലോല്ലേ ആഴ്ചയിൽ ഓരോരോ ഐറ്റംസ് ആണല്ലോ
ആഹ് വല്ലാതും ഉണ്ട്
ഉം ആദ്യൊക്കെനു ഒരു ചെറുപ്പായിരി പയറും
ആ ചോറും ചെറുപ്പേയറും കൂട്ടിക്കാണ്ടരു വേവിച്ചല്
അഹ് ഓർക്ക് ഞാൻ ഇവിടുന്ന് സ്കൂൾ പോബോ കൊടുത്തയക്കുന്ന പോലെ പാത്രത്തിൽ കൊടുത്തയ്ക്കലേന്ന് ഒരു മാസം അങ്കണവാടിൽ ഒരു മഞ്ഞപ്പൊടി കിട്ടങ്ങാട് അതേയ ഇതിൽ ചോറ്
അഹ് മക്കൾക്ക് പറ്റുല്ല ഇപ്പ അങ്ങനെയൊന്നുംല്ല സാമ്പാർണ്ടാവും ഉപ്പേരുണ്ടാവും ഒക്കെ എല്ലാ ഉണ്ട് ഉം
അന്ന് തന്നെ ഞാൻ ടീച്ചറോട് പറഞ് ടീച്ചറ് മഞ്ഞപ്പൊടി ഇടാതെ വെച്ച് അങ്ങനെ ഓൾക് പിന്നെ എങ്ങനെണ്ട് ശീലായി പിന്നെ ഞാൻ കൊടുത്തേയക്കല്ലായിരുന്നു ഓന് പിന്നെ അങ്ങനെണ്ട് സെറ്റ് ആയി എനി ഇവളെ കാര്യണ് ഇരിക്കുവ ഒന്നാമത് പോവാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പത്തെ മഴും ഇണ്ട അവിടെ
മഴാണ് അതാണ് ഇന്നിപ്പോ മഴയില്ല. ഇന്നിപ്പോ പെയ്തിട്ടില്ലല്ലോ രാവിലെ ഒന്ന് പെയ്തതാണ് പിന്നെ മഴ പെയ്തിട്ടില്ല കുറവനയാണ്.
ഇഹ് ഉണക്കാനും ചിക്കാനു ഒക്കെ
അന്നേരം രാത്രി ഒക്കെ കൊടുന്ന് പാന്റ് ഇട്ടു കൊണ്ടെന്നുഇട്ടേക്കാണ് കിടക്കുമ്പോ ഒക്കെ രാത്രി ഫാനിന്റെ ഇട്ടിട്ടൊരു കെടക്കണോടുത്തും കൂടി ഒക്കെ വിരിച്ചിടും. ഇന്നലെനേരം നടുക്കുമ്പോത്തിന് ഉണങ്ങി ഉണങ്ങിക്കോളുവല്ലോ എന്നാ മടക്കി വെക്കാ.
ഫാനേ കറക്കലില്ല. ഭയങ്കര തണുപ്പല്ലേ
ഏയ് ഇവിടെ ഫാനില്ലാതെ ഉറങ്ങേയില്ല. മൂടി പൊത ക്കും എന്നട്ട് ഫാനും ഇടണം. നല്ലോണം മൂടി പുതച്ച്
അതെ അതെ. ഇവടേം നല്ല സ്പീഡ് ഫാനാ. ഇങ്ങട് ഓര് ഉറങ്ങി കഴിഞ്ഞാണ്ട് ഓഫ് ആക്കും ഈ എനിക്ക് എനിക്ക് അധികം തണു പറ്റുമ്മയ്ക്ക് ഇങ്ങനെ വിറയ്ക്കലു തുടങ്ങും. ഭയങ്കര തണപ്പാൺട്ടാ. മേലെ പിന്നെ അയല് അങ്ങനെ കെട്ടി അവിടെ കൊണ്ടിട്ടിക്ക. മേലെപ്പോ ഉമ്മ ഇങ്ങനെ ചീത്ത പറയും. മെഡി ക്ക കോളേജി ചെന്നാ പോലെണ്ട് നന്നായിട്ട് കാണാനേന്ന്.
നിറച്ചുണ്ടാവുമ്പോ അല്ലേ.
ആഹ് പിന്നെ വേറെന്തൊക്കെയാ? ചെടികള് അങ്ങനെയൊക്കെ വളർത്തണെ ഇഷ്ടാണോ?
അതൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ മെനക്ക് കൊറെയൊക്കെ ആദ്യം ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അങ്ങനെ കേട്ടല്ലൊടങ്ങി പിന്നെ നമ്മുടെ വായ്ത്താളം നടക്കണല്ലോ. ആഹ് വളം ഇട്ടിട്ടും ഉണ്ടാക്കിയിട്ടും ഞാൻ പറഞ്ഞ് കൃഷിയൊക്കെ ഇണ്ടാക്കും.
അതൊക്കെ പിന്നെ നടന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന് വിചാരിക്കാം. ഏഹ് ചെടീന്റെ ബാക്കില് നടന്നാ ഒന്നും കിട്ടൂല. മഴക്കാലം ആയാ പൂക്കളിടുന്ന ചെടിയൊക്കെ പോവും ചെയ്യും.
ആ ചീഞ്ഞ് പോവാണ്. ഏത് ഈ പത്തു മണിമുല്ലയും അങ്ങനത്തെ കൊറേ പലേ കളറില് ഞാൻ കുഴിച്ചി ട്ടീനി. പക്ഷെ ഒക്കെ കു ചീഞ്ഞു പോകാണ്.
റ്റെ ഇല ചെടികളൊക്കെ പിന്നേം നിക്കൂട്ടോ. ഈ മഴക്കാലത്ത് പൂക്കള്
പോവും അതന്നെ അപ്പൊ ദേഷ്യം വരും നമ്മള് ഉം
പൂ വരുമ്പോത്തിനും അതങ്ങട് പറിച്ചെടുക്കാ ചെയ്യാ.
ആഹ്
എന്താ ഉണ്ടാവണന്ന് അറിയില്ല. പറച്ചണ്ട് ഇതളൊക്കെ അങ്ങടും ഇങ്ങടും ഇട്ടാ ഓക്ക് സമാധാനായി.
ആവണേലെ.
അത്ര വലുതാവാതിൽ ഇരിക്ക ഒന്നും നിന്നിട്ടൊന്നും കാര്യം ഇണ്ടാവൂല അവർക്കും അറിയില്ലല്ലോ പ്രായം അതല്ലെ.
ആഹ് ആഹ് ഉം
ന്നാ ഒക്കെ. ഞാൻ വിളിക്കാട്ടോ ഇങ്ങക്ക്.
ആ ഓ